ഹലോ
ആഹ് വനം വകുപ്പല്ലേ
ആ ആഹ് ആണല്ലോ
ആഹ് നമ്മളെ നമ്മളൊരു കാടിന്റെ ഉള്ളേരിയേല് താമസിക്കുന്ന ആൾക്കാരാണ്
ആഹ് ആഹ്
അപ്പെന്തോയിച്ചാല് ഈ രാത്രി സമയങ്ങളില് പാതിരാത്രികളില് ഇബട്ന്ന് മരൊക്കെ മുറിച്ചൊണ്ടോണ്ട് ആൾക്കാര് ഏ അതുപോലെ എന്താ പോ ഇബടെ ഇണ്ടാവുന്ന കാ ട്ടു മൃഗങ്ങളൊക്കെ
ആഹ്
ഓല് ഇബട്ന്ന് കടത്തി കൊണ്ടോവ്ണ്ട് ഏ നമ്മക്കിപ്പോ ഒന്നും കാട്ടാൻ പറ്റൂല്ല കാരണം എന്തോയിച്ചാ അവര്ക്ക് നല്ല അവര്ക്ക് നല്ല ശക്തമായാ ആൾക്കാര്ണ്ട്. പ്പ നമ്മള് തടയാൻ ചെന്നാല് അവര് നമ്മളെ മാനസികായിട്ടും ശാരീരികായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കാണ്.
ആഹ് ആഹാ
അപ്പോ അതിനെതിരെ ഒന്ന് പരാതി പറരാൻ വാണ്ടികാണ്ട് പ്പോ വിളിച്ചതാണ്.
ആഹ് അങ്ങനെ ഒരു പരാതി നമ്മളും കേട്ടിരുന്നു ഇതിന്റെ മുമ്പ് ഈ താഴേ പ്രദേശല്ലോല്ല് ഇങ്ങനെ വണ്ടിയള് ഈ പാതിരാത്രി നേരത്ത് വാഹനങ്ങള് ധാരാളം അയിലെ പോകുന്നുണ്ടോെന്നും സഞ്ചരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു പരാതി നമ്മള് കേട്ടിരുന്നു ഒരു വലിയ വണ്ടികള് പാതിരാ അല്ലേ ഇവരെ പരിപാടി പാതിരാത്രില്ലെ അവല് ചെയ്യുന്നത്.
ആഹ് രാത്രിയാണേ അ അപ്പോ ഞമ്മള്പ്പോ അവിടെ പോയാൽ തന്നെ അവര് നമ്മളെ ഭീഷണിപ്പെടുത്താണേ ഇങ്ങനെ ചെയ്ത് നമ്മള് ഇങ്ങനെ ചെയ്യുംനക്കെ പറഞ്ഞ് കാണ്ട് ഭീണിപ്പെടുത്താണ്. അപ്പം ഞമ്മക്ക് വേറെ നിവർത്തില്ല ഇത് ഇപ്പം നമ്മള് രഹസ്യായികാണ്ട് വിളിച്ചാണ്
ഇത് ഈ പക്ഷിമഘെട്ട് ഏത് പക്ഷിമെട്ടിന്റെ താഴെ ഭാഗത്തല്ലേ വരുന്ന
ഏ ആ ആ വാ തന്നെ നമക്ക് പറയാ ഈ ഭാഗത്ത്ത്ത മരങ്ങളൊക്കെ മുറിച്ചാലുംണ്ടാവുന്ന ഭവിഷ്യത്താെള പറ്റി നമ്മുക്ക് അറിയാലോ ഇഞ്ഞിപ്പോ നമ്മൾ ഈ മറ്റേ സൂര്യന്റെ ആഘാത പെട്ടെന്ന് ഏക്കാതെക്കാനുള്ള ഒരു ഇതൊക്കെയണല്ല മരങ്ങൾ സംഭവം എന്ന് പറയാന്
ഉം ഉം
അപ്പോ അങ്ങനെ കൊറെേ പ്രശ്നങ്ങൾ നേരിട്ന്നുണ്ട്.
ആഹ ആ ഭാഗത്തെ ആ ഭാഗത്ത് നമ്മള നിരീക്ഷണ ഇത് കുറച്ച് കുറവാണ് നിരീക്ഷണ ആളുകളും അതുപോലെ ഉദ്യോഗസ്ഥരും ഈ വനം സംരക്ഷണ കമ്മിറ്റി ഏ സമിതി ആഹ് ഭാഗത്തെ ഇത്തിരി രു ഇത് കുറവാണ് അവ കണ്ണത്തിൽ കുറച്ച് കുറവാണ് അപ്പൊ അയിന്റെ കുറച്ച് പ്രശ്നങ്ങ ഇണ്ടാവും അവടെ ഇങ്ങനെ ജനവാസം ഉള്ള പ്രദേശ ആണോ
ഇവിടെ ജനവാസം കൊറച്ച അത് കൊറച്ച്ണ്ട് നമുക്ക് എന്താ വെച്ചാലേ നമ്മളിപ്പോ ആദിവാസി കൂട്ടരാണല്ലോ ഏ അപ്പൊ ഞമ്മക്ക് ഇവിടെ മ്മളിപ്പോ ചോലി മുറിച്ച മരങ്ങളിലൊക്കെ നമക്ക് സാധാരണ ഭയങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഓല അത് പറ്ച്ച് കൊണ്ടു പോകണേ നമുക്ക് വല്ല പ്രശ്നം വർണില്ല മടങ്ങനെ മുറച്ച് കൊണ്ട പ്രയാസ നമ്മത് എന്താ ചെയ്യ നമുക്കിപ്പോ ഉപജീവന മാർഗം കൂട ആണല്ലത് നമ്മള് നമ്മള് വറകൊക്കെ ഇണ്ടാക്ക്ണ സംഭവാണ് ഏ നമ്മള് മ മര്ത്തിമന്ന് ചാടിയതോണ്ടാണ് ഞമ്മൾ വറക്ക് ഇണ്ടാക്ക്ണ പക്ഷെ ഇബര് മർന്ന്നെ കു ച്ച് കൊണ്ടോബോ അവടെ ഒരു മറ്റൊരു വിടവും വരാണ് പിന്നെ നമ്മളെ പ്രകൃതിക്ക് അതൊരു ദോഷവാണ് നമ്മളന്ന് പറയ പ്രകൃതിനോട് സംരക്ഷിക്കുന്ന ആൾക്കാരാണ്
അതാ
അപ്പൊ നമ്മൾ പ്രകൃതിക്കെതിരെ എന്ത് നമ്മള് എതി നമ്മളൊന്ന് ചെയ്യലില്ല കാരണം എന്താ വെച്ചാ പ്രകൃ നമ്മള് സംരക്ഷിച്ചു പോകുന്ന കൊണ്ടാണ് ഇപ്പ ഇങ്ങനെ ഇണ്ട പിന്നെ ഈ വനത്തൊക്കെ നമ്മൾ നശിപ്പിക്ക പറിമ്പോ അഹ് വളരെ പ്രയാസണല്ലോ ഇവിടെത് രാത്രി വന്ന് ട്ട് മരങ്ങളും മുറിക്ക ഇവട്ത്തെ കാറ്റത്തെ നല്ല ബേ മൃഗങ്ങളെ വേട്ടയാടിക്കണ്ട് കൊണ്ടോവ അങ്ങനെക്കെനെ ഇഭല് ചെയ്യ്ണത്
ആഹ് വേട്ടയാടാലും ഉണ്ടല്ലേ
ആഹ് അതപ്പോ മരങ്ങള് മുറിക്കുന്നതാണ് സാധാരണ ആധികം ആർക്കലും പക്ഷെ അങ്ങനെ ഈ മറ്റേ ത് പുടിച്ച് ണോല്ക്ക് അവര് വേറെ എന്തൊക്കെ പറഞ്ഞ് ഒതുക്കാണ് ഉം
ആഹ്
അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങള് കൗരവ ആക്കണട്ടൊങ്ങള് ത് ഒയിവാക്ക കാരണം തള്ളിക്കളർത്
ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങള് നമ്മക്ക് ഇങ്ങനെ ഇപ്പൊ ഈ ക്രോട്ട് മുമ്പ്ന്ന് വന്നീനു ഇത്പ്പ ഞമ്മളിപ്പോ ഒരു ഞാൻ ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ കീഴില്ള്ള ഇത് പ്പ ഞാൻ ഇതിനെ ഈ പരാതിം മരുത്സ്‌ന് നൽകിയാലും ഇതിന്റെ എതിരെ ഈ മരം വെട്ട് നടത്തണം അല്ലെങ്കിൽ ഈ കാടിലേക്ക് പ്രവേശിച്ച് ഈ ചൂർണ നടത്ത്ണ ആള്കൾ എന്ന് പർഞ്ഞാ ഭൽക്ക് പിന്നില് വലിയൊരു സംഘം തന്നെ ഇണ്ട് അതായത് നമ്മളെ മുഖ്യ രാഷ്ട്രയ കക്ഷികള് വരെ ഇങ്ങനെ ഇവർക്ക് കൂട്ടു നിക്ക്ന്ന്ണ്ട്
ആഹ് നമ്മുക്കിപ്പോ ഇതിപ്പോ അവര് ഒത്തു തീർപ്പാക്കുന്നതാണ് മെയിൻ ഓര പ്രധാന പരിവാടി ഒത്ത്തീർപ്പാക്കല അപ്പൊ അതിന് വക വരുത്താതെ ഞമ്മളിപ്പോ ഇതിന്റെ ച്ച് ഇതിനെ ഒരു തെളിവ് നശിപ്പിക്കാണ് ഈ സംഭവത്തിന്റെക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ചിത്രം പകർത്ത് ഇന്ന് ചെയ്യാണെന്നുണ്ടെങ്കി ഇവർക്ക് എതിരെ എന്തെങ്കിലു നല്ലൊര് ഒരു തെളിവായി നികൊ
തെളിവാകും നിങ്ങളെന്തായാലും ചെയും പിന്നെ ഇവരെന്താ ഇങ്ങനെ ഏത നിശ്ചിത മരവിഭാഗ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല കാതൽള്ള അല്ലെങ്കി കുറ്ച്ച്
കാട്ടില് ഇപ്പം ഇവിടെ വെട്ടീപോല രണ്ട് മഹാഗണി പോയിക്ക്ണു പിന്നെ ഞമ്മക്കിപ്പോ ഏ പറിച്ചാല് നല്ലോണ്ണം ഭീഷണി യാകുന്ന മരങ്ങളൊക്കെ ഓൽ കൊണ്ടോയിക്ക്ണ് ഏഹ് ഞമക്ക് മാത്രം അറിയുന്ന മരങ്ങള് ച്ച് തോണത് ഞങ്ങള എല്ലാത്തിനും ഞങ്ങളപ്പോ നിക്കണ ആദിവാസികള തന്നെയാണ് ഇതിന് ഏ കൊടുക്കണം ന്നാ ഓന് പറഞ്ഞ്ക്ക്ണ് ചെ തോന്ന്ണ്ട് കാർണം അവർക്കുള്ളു ഈ മരങ്ങപറ്റികാണ്ടറിയാ അപ്പൊ ഇത് പോല് പറഞ്ഞൊടുത്തിട്ടാണ് മുറ് ക്കപ്പെടുന്നത് ന്ന്ള്ള ഒരു ചെറിയരു സംശയം നമുക്കുണ്ട് അപ്പോ ഇത് അപ്പൊ അതാണ് ഞാൻ രഹസ്യയിക്കാണ്ട് വിളിച്ചത് ഇത്പ്പോ ഓലോട് പറഞ്ഞാല് ചില ആൾക്കാർക്ക് എതീർപ്പുണ്ടാവും അങ്ങനെ വിളിക്കണ്ട ഞമ്മക്ക് അന്വേഷിക്കാ എന്നന്നൊക്കെ പറയും പക്ഷെ അതായിട്ട് കാര്യല്ലല്ലോ ഞമ്മള് വിളിക്കാതന്നാല് ഇത് ഇങ്ങൾ അറിയൂല പിന്നെ ഇത് അറിഞ്ഞു വന്നിട്ട് പിന്നെ നമ്മള് പൊട്ടന്മാരാവും ചെയ്യും എതാ ചെയ്യ അപ്പൊ അവര് മ്മളെ കാട്ട് ഓലെ ഞമ്മളെ കാട്ട്ന്ന് നല്ല മരങ്ങളൊക്കെ വെട്ടി കൊണ്ടോവുമ്പോ പിന്നെ നമുക്ക് സങ്കടൂആണ്
ആ ഗുരുതരായ പ്രശ്നം തന്നെയാണ് കാരണം പ്പം ഇനീ വേനൽക്കാലൊക്കെ വരുമ്പളെ മരങ്ങൾ ഇല്ലാതോണ്ട് ണ്ടാവ്ണ് പ്രശ്നം ചെറുതൊന്നല്ല കാരണം നമുക്ക് വലിയ ഭീഷണിയാണ് നിങ്ങ ഇങ്ങൾക്കൊക്കെയാണ് പ്രശ്നം വരിക അടുത്ത് ജീവിക്കണേ ഈ മലയോര പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കൊക്കെകരം ആ പ്രശ്നം വര മയക്കാലത്ത്ണ്ടാവാണ ഉരുൾ പൊട്ടൽ അതൊക്കെ ഭീഷണിയാണ്
ആ മരങ്ങള് ഇല്ലാതായതൊക്കെണ്ട് ഞമ്മക്ക് അത് അറിയാവുന്ന കാര്യണ് പക്ഷെ ഇങ്ങനെ മുറിക്കപ്പെടുമ്പോ ഉണ്ടാവണ എന്ത ചോച്ചാല് അവിടുന്ന് മണ് ഇളകാണല്ലോ ഏ പിന്നെ എന്താ വെച്ചൽ അവിടെ ആ വഴിയിലൂടെ പോവാണെങ്കില് നമ്മുടെ കാൽത്തട്ടിക്കണ്ട്ക്കെ ആവാത്ത്ക്ക് വീണാൽ നമ്മൾ അടിക്ക് പോവണ് മണ്ണിന്റെ അടിക്ക് ഒരര ഭാഗതൂടെ നമ്മൾ ഇങ്ങനെ പോവും ഏ അപ്പൊ മണ്ണ് ഓൽ മരം ഇങ്ങനെ പീ തുകാണ്ട് കൊണ്ടോലാണ് ഓൽ ഒരു തെളിവ് അവിടെ അവിടെ വാക്കി വേക്കെല്ല പകരം അതിൻ്റെ മേല എന്തലും പ ചപ്പോ എന്തേലും വെച്ചിക്കണ്ടെ ഓൽ അവിടന്ന് സ്ഥലം കാലി ആക്കലാണ് അപ്പൊ അതിനെതിരെ ഒരു തെളിവുണ്ടാവല്ല പക്ഷെ എന്ത വെച്ചാല് ഇതിനിപോ ഇങ്ങനെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിത്രങ്ങൾ പകർത്താനുള്ള ഒരു എന്തൊരു സംഭവം വെക്കാനാണ് ഏ ഓലറിയാതെ വെച്ച മ്മകാര്യണ്ടാവൂലെ അറിഞ്ഞ് വെച്ച പിന്നെ ഓൽ അത് വേറെ സ്ഥലത്തേക്കക്ക് മാറ്റ റ്റുംഅങ്ങനെ ചെയ്യാൻ പറ്റാത്ത രീതിയില്
ആഹ്
അപ്പൊ അതുകൊണ്ടാണ്
ഇതിനെതിരെ നമ്മളിപ്പോ ഒരു പരാതി ഉദ്യോഗസ്ഥർക്ക് നൽകാം നിങ്ങളും അതിന്റെ നടപടിയിൽ നിങ്ങൾ എന്തേലും കൂടിയിട്ട് ഈ നടപടി നിങ്ങൾക്ക് സ്വീകരിക്കാം പിന്നെ നമ്മുക്ക് അങ്ങോട്ട് കുറച്ച് നിരീക്ഷകരെ അയക്കയും ചെയ്യാം അതുപോലെ അതിന് തത്സമയ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കാം
പിന്നെ രാത്രി ഇപ്പ ഇങ്ങൾ നിരീക്ഷിക്കാൻ പോണത് വളരെ പ്രയാസമാണ് കാരണം എന്താ വെച്ചാല് ഇവിടെ വന്യമൃഗങ്ങൾ ഉണ്ടായോണ്ടേ അതൊരു വളരെയധികം പേടി ആകാരം പക്ഷെ ഓലെര്ത്ത് അതിനെതിരെ ഇതാക്കാൻളള സാമഗ്രികളൊക്കെ ഉണ്ടായോണ്ട് എന്താട്ട ഓര് അതിനെപുടിച്ചു നിക്ക്ണ്ട് ചെലപ്പോ ആ വന്യമൃ മൃഗങ്ങൾ തന്നെ ചിലപ്പോ ചിലോട്ത്തു നഷ്ടപ്പെട്ടണ്ടാവാം നമ്മളിപ്പോ എണ്ണ എടുത്ത ഇണ്ടാലൊ ഏഹ് അതൊക്കെ ഞമ്മളൊന്ന് ഒന്ന് പുന പരിശോധിച്ച് നോക്കണ്ടിണ്ട് ഏതൊക്കെ നഷ്ടപ്പെട്ടക്കന്ന് ഞമ്മക്കറീല കാരണം എന്താ വെച്ചാ ബല് ര ഒന്നരെട്ട് ദിവസങ്ങളില് വരുമ്പോളേ ഏ അങ്ങനെ ഓരോ മൃഗങ്ങളെ നഷ്ടപ്പെടുന്നുണ്ടോ ഒരു സംശയിണ്ട് ഏഹ് അപ്പൊ അതൊക്കെ വന്ന് കാണ്ടൊന്ന് സ്ഥിതീകരിക്കണം ട്ടൊ കാരണം ഞമ്മളെ ഈ മറ്റേ ഇതൊക്കെ ചെയ്യുമ്പോളേ ഉം ഭൂമിന്ന് ചെലപ്പോ ഇല്ലാതായാലിം ഈ മൃഗങ്ങളൊക്കെ ചെലപ്പോ ഉം വംശനാശം വംശ പോയിച്ചാലേ അപ്പൊ ചില ലോം ഈ ഈ കാട്ടിൽ തന്നെ ഉണ്ടാവല് വംശനാശം സംഭവിക്കാൻ പോകുന്നത് വെച്ചാല് ചെലപ്പോ അതിനൊക്കെ ഓല് പിടിച്ചു കൊണ്ടായാൽ ഞമ്മക്ക് ഒരു തീരാ നഷ്ടക്കര അത്
അത് അങ്ങാടി നല്ല പരാതി ഇങ്ങനെ കേൾക്ക്ണ്ടായിനു എന്താ നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ നല്ല കാട്ടുപന്നിന്റെ ഇതുപോലെക്കെ കാട്ടു പോത്തിന്റെയും കച്ചവടം നല്ലോം നടക്കുന്നുണ്ട് ന്നൊക്കെ അതേപോലത്തെ ഈ വേട്ടക്കാരും അതുപോലെ ശരിക്കത് നിയമവിരുദ്ധണ് അത്തരത്തിരു കച്ചോടം പക്ഷെ കൂടുതലായി നടക്ക്ണ്ട്ന്നില്ലൊരു പരാതി നമ്മ കേപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ നമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ ഈ വേട്ട കാട്ടുകേറി വേട്ടയാടാനില്ലാതിന്റെ നമ്മുക്ക് ചെയ്യാം
ആഹ് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെണ് എന്തായാലും വന്യമൃഗങ്ങളെ കാര്യങ്ങളക്കെ നമുക്ക് ഭയണ്ട് പിന്നെ പ്രകൃതിന്റെ കാര്യത്തിലും ഭയണ്ട് ഏഹ് അപ്പോ അങ്ങനെ നിങ്ങള് ഏതായാലും നാളെയോ മ റ്റ നാളായിട്ട് ഇവിടെ വന്ന് കണക്കൊക്കെ ഒന്ന്‌ സ്ഥിതീകരിക്കണം ഏഹ് നമ്മക്ക് വേണെന്നുണ്ടെങ്കി അവര് മരം പിയ്തെടുത്ത സ്ഥലങ്ങളില് ചിലപ്പോ ഒന്നും കൂടി ഒന്നായത്തില് നമുക്ക് ചിലപ്പോ അതിന് വേര് താഴെന്ന് കിട്ടാൻ ചാൻസ്ണ്ട് അല്ല സോഭാവികായി കിട്ടാം ഏഹ് അപ്പൊ നല്ല വീലപിടിപ്പുള്ള മരങ്ങളാണോന്നൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിക്കാണ്ടേ ഇന്ന് നമുക്ക് അവർക്കെതിരെ ഒന്നുംകൂടി കൂടുതൽ എന്തേലും ചെയ്യാലോ ഏഹ്
ആഹ് ഇവല് ദിവസം വരുന്ന വഴികളൊക്കെ ഒരു വഴി തന്നെയാണോ?
അല്ലേ ഓല് ദിവസം വേറെ വേറെ വൈ ക്ക വെരല് അത് ഞമ്മക്ക് കൃത്യമായിട്ട് പ്രവചി ക്കാൻ പറ്റൂല ഓലെക്കൂടെ വരിയാന്നില്ലത് കാരണം ഒരു ദിവസം തെ ക്കുവാത്തു കൂടെ വരുന്നത് ഓൻ പടിഞ്ഞാറ് വാത്ത്കൂടെയ വര് അത് ഞമുക്ക് പറയാൻ പറ്റൂല ഓർക്ക് അവരുടെ ആയ സം ണ്ടല്ലോ ഓല് അതിനെ നിശ്ചയിച്ചിട്ട് അങ്ങനെ വരുന്നുണ്ടാവാ ചിലപ്പോ ഈ ആദിവാസി സികൾ ആരെലും ചിലപ്പോ പറഞ്ഞഞ് കൊടുക്കണ്ടാവും ഒല്ക്ക് ഇന്ന വാത്ത ആ മരണ്ട് ഈ മരണ്ട് ഒക്കെ പറയുമ്പോളെ അല്യാമ്പോ മൃഗങ്ങളൊക്ക ഉണ്ടന്ന് പറയുമ്പോ ഓലെന്താട്ടോ അങ്ങട്ടെന്നെ പൂവാക്കരം അതൊക്കെലൊ ഓലക്ക് ഒന്നും കൂടിം എളുപ്പാണല്ലോ മറ്റേ ആതാവുമ്പോലക്ക് പെട്ടെന്ന് പരിപാടി കഴിച്ചു പോരാലോ അപ്പൊ അങ്ങനെക്കെണ് തോണ് ണ്ട് ച്ച്
എന്തായാലപ്പ നിങ്ങളോട ഒന്നും ഉണർത്താ ലത് ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങ എന്തായാലും നടക്കും പക്ഷെ നിങ്ങ നിങ്ങളുടെ ജീവനും കാര്യം നോക്കുള്ളൂ കാരണം ഭീഷണിയാണ് നിങ്ങള ചിലപ്പോ നിങ്ങൾ കൂടെ നടക്കുന്നവര നാട്ടുകാര തന്നെ കാരം ഇതിന് കു ൽക്കണ്ട ഓലെക്കെ ചിലപ്പോ പിന്നീട് കുത്തിയാണ്ടും മറ്റു കാര്യങ്ങളും ഒരു ഒന്നിന് മടിക്കാത്തവരാണ്
ഞാൻ ഇതിനെതിരെ ആരോടും സംസാരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ നിങ്ങളോടാണ്ത് ആദ്യമായിട്ട് ഇങ്ങനെ പറയണത് കാരണം ന്താ ച്ചാൽ നമുക്ക് അത്രേം വിശ്വാസപരമായ അവിടുത്തെ പറയുള്ളൂ അല്ലാ ഞമ്മള് പറയല്ലേ ഏതായാലും ഇതിനെതിരെ നടപടികൾ എന്തായാലും നല്ല ചെയ്യണം കാരണം എന്താച്ചാ അല്ലാന്നിണ്ടെങ്കി ഇങ്ങനെ തുടർന്ന് പോകാണ് ള്ള പരിസ്ഥിതിക്ക് തന്നെ വല്ല്യ ഭീഷണി ആ സംഭവങ്ങളൊക്കെ അപ്പോ ഇങ്ങനെ ആയാൽ തന്നെ നമ്മള് കാടൊക്കെ നഷി ച്ച് പോകും പിന്നെ നമ്മക്ക് കാടുണ്ടാവില്ല വന്യമൃഗങ്ങൾ ഉണ്ടാവില്ല ചിലവർക്കല്ല വംശനാശം സംഭവിച്ചു പോയേക്കാം അപ്പൊ അങ്ങനെ വളരെ രീതിയിലുള്ള നല്ല പ്രശ്നണിത് ഇതിനെ തീരെ നമുക്ക് ഏതായാലും ഒന്നും കൂടി ഒരു അത് മുകേനെ നമ്മള് നമ്മള നാട്ടിൽ വെച്ചി
ആഹ് എന്തായാലും അത് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം അവിടെ അടിപളി പെ പെട്ടന്നുണ്ടാവും അവർക്ക് രസീത് ഒക്കെ നമ്മൾ അയക്കന്ന് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചും അറിഞ്ഞിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം
എന്നാൽ ശരി സ എന്നാ ശരിട്ടോ